ഹലോ
ഹലോ
ഉ ആഹ് ആഹ് എന്തൊക്കെയുണ്ട് വിശ വിശേഷങ്ങ ഹലോ കേക്കാമോ
ആഹ് കേക്കാം എനിക്ക് കേക്കാം എഞ്ഞാ വിശേഷം ആ കേക്കാ എഞ്ഞാവിശേഷം
നല്ല വിശേഷം അങ്ങനെ പോന്നൂ അവ്ടെ ഇവിടെ നല്ല വിശേഷം അവിടെ എന്ത്ണ്ട് വിശേഷം
ഇവടെ പ്രത്യേകിച്ച് പറയാനൊന്നുല്ല നല്ല വിശേഷം എങ്ങന സുഖമായിട്ട് പോകുന്നു മഴയൊക്കെ ഉണ്ടോ
ഇവടെ മഴയൊന്നുല്ല അവിടെ മഴയുണ്ടോ
ഇവിടെം മഴയില്ല ഉം വേറെ എഞ്ഞാ വിശേഷാെള്ളെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയോ
ഓഹ് ഒരാള് പോയി ഒരാള് പോയില്ല ഒരാള് കൈ ഇന്നല ഏ് ഫാനെ കൊണ്ട ഒന്ന് മു മുറിഞ്ഞ് ഈ നേരം വേദനായിട്ട് നിക്ക്
ആഹ് ഹാ ഹാ ആഹ് എന്റെ പിള്ളേരങ് സ്കൂളില് പോയി ഇവിടെപ്പ ഗ്യാസിന് ക്ഷാമ ആയത് കാരണം കൊണ്ടേ വലിയ പാടാ ഞങ്ങക്ക് അടുപ്പില്ലേ
ആഹ് ആഹ് ആഹ്
ഞ ഞങ്ങളെ വീടിന് ഞങ്ങള് അടുപ്പ് വെച്ചിട്ടില്ലായിരുന്നു ഗ്യാസായിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത് അപ്പൊ ഇപ്പ ഈ നാപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാ കിട്ടുവാെള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വല്ല്യരു ടെൻഷൻായിട്ട് ഇങ്ങന ഇരിക്കുവാ
ആഹ് അത് മാറ്റിം തോന്നല്ലെ ഇപ്പൊ ഇത് യുദ്ധമൊക്കെ തീർന്നോണ്ട് ഗ്യാസ് ഷോർട്ടേജ് കാെറഞെന്ന് തോന്നുന്നു
ആഹ് പക്ഷെ ഞാൻ ബുക്കെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പൊ ഏകദേശം ഇപ്പം ഒരു മാസമായി
അതെയോ ആഹ് അതെന്താന്നറിയില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ ബുക്ക് ചെയ്ത് എനിക്കാഒരാഴ്ച ആവുന്നേന് മുമ്പാ കൊണ്ടു തന്നെ
ആഹ് അപ്പം ഞങ്ങള് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസം ഞങ്ങക്ക് ആയിട്ടില്ല ഇതുവരെ ഞൻ രണ്ട്മൂന്ന് പ്രാവശ്യം ബുക്ക് ക്കെയ്തു പക്ഷെ കിട്ടിയില്ലെന്നാ
ആഹ് അങ്ങനെ റെ നമ്മള് റീബുക്ക് ചെയ്തത് പോവരുത് അങ്ങനെ വരുമ്പോ പഴയ ബുക്കിംങ് ക്യാൻസൽ ആയിട്ട് പുതിയ ബുക്കിങ്ങാ വരുന്നെ അതുകൊണ്ടാ അങ്ങനെ വന്നേ
ആഹ് അല്ല ഞാൻ പുതുതായിട്ട് വീണ്ടും വീണ്ടും ബുക്ക് ചെയ്ത് എന്നിട്ടും കിട്ടിയില്ല
ആഹ് അങ്ങനെ പുത്യായിട്ട് വീണ്ടും വീണ്ടും ബുക്ക് ചെയ്യല്ലേ അപ്പൊ നമ്മള് ആദ്യം ബുക്ക് ചെയ്തത് ക്യാൻസൽ ആയിപ്പോവും അങ്ങനെ വരുമ്പോ ഇപ്പൊ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തേച്ചാ പത്തൂസം കഴിഞ്ഞ് വീണ്ടും ബുക്ക് ചെയ്യുമ്പോ ഈ ആദ്യം പത്ത് ദിവസം മുന്നേ ബുക്ക് ചെയ്തത് ക്യാൻസൽ ആകും
ഇല്ലാന്നേ അവര് നമ്പറൊന്നും തന്നേയില്ല അറിയിക്കാ അറിയിക്കാന്ന് പറഞ്ഞതേ ഒള്ളൂ ആഹ് പ്പ അട്ത്ത മാസം പയ്നഞ്ച് നഞ്ചാന്തി കഴിയട്ടെന്ന് പറഞ്ഞതേ ഒള്ളൂ അല്ലാതെ ബുക്കിംഗ് ഒന്നും ആയില്ല
നിങ്ങള അങ്ങനെ ഏജൻസി വിളിച്ച് പറയുവാണോ
ഏജൻസിഞ്ഞുല്ലാ ഞങ്ങക്കൊരു ടോൾ ഫ്രീ നമ്പറുണ്ട് ആ നമ്പറില് വിളിച്ചു
ആഹ്
ആഹ് ആ നമ്പറില് വിളിച്ചപ്പോ ആഹ് നേരത്തെയൊക്കെ അങ്ങനെ പറഞ്ഞൂ ഇപ്പൊ ഒന്ന് ഒരു മേസ് മെസ്സേജും ഇല്ല രണ്ട് ദിവസമായിട്ട് മെസ്സേജ് ഇടാം മെസ്സേജ് ഇടാംന്ന് പറഞ്ഞു പക്ഷേ മെസ്സേജ് ഒന്നും ഇട്ടില്ല
അതെയോ ഞാൻ ആ ടോൾ ഫ്രീ നമ്പറിലാ മിസ്കോൾ അടിച്ചത് എനിക്ക് അടിച്ച് ഒരു മണിക്കൂറ് കഴിഞ്ഞപ്പോ മെസ്സേജ് വന്നായിരുന്നു റീഫില്ല് ബുക്കെയ്യാനുള്ളതായെന്നുള്ളേ
ആഹ്
അന്നിട്ട് അത് മെസ്സേജ് ഇടാം വാലിഡ് ഇത് അപ്ഡേറ്റ് ആയില്ലെന്നും പറഞ്ഞ് എനിക്ക് മൂന്ന് സായപ്പോതന്നെ അ അപ്ഡേഷൻ വന്നു വേന്റെ ഒരാഴ്ച ആയപ്പോഴത്തേക്കും സാനം കൊണ്ടുത്തന്നു വീട്ട്ല്
ആഹ് ഹാഹാഹ്
അത് അവരെ അപ്ഡേഷൻ ആയില്ലേൽ പേടിക്കണ്ട ചെലപ്പം കൊണ്ടുത്തരുവായിരിക്കും ആ ഗ്യാസ് ഏജൻസീല് ഒന്ന് വിളിച്ചു ചോദിച്ചാ മതി അത് അറിയാൻ പറ്റും അന്നേരം
ആഹ് ഒന്ന് വിളിച്ചു ചോദിക്കണം
ആഹ് പത്ത് നാപ്പത്തഞ്ച് ദെവസം ഇപ്പ എടുക്കുന്നില്ലാന്ന് തോന്നുന്നു ഇപ്പ കാരണം- യുദ്ധം കഴിഞ്ഞോണ്ട് സാധനം വരുന്നോണ്ടേ-
ആഹ്
ഏത് ഗ്യാസാ ഞങ്ങടെ ഇന്ത്യൻ ആ ഇന്ത്യനും പെട്ടെന്ന് വരുന്നുണ്ട്
ആ ഇന്ത്യൻ തന്നെയാ ഞങ്ങടേതും
ആഹ് അപ്പൊ കിട്ടുവാണേ പെട്ടെന്ന് കിട്ടുവായിരിക്കും
ആഹ് വെറകടുപ്പ് മെടിച്ചോ പിന്നെ
വെറക് മേടിച്ചില്ല വെറക് ഉം പോയാലൊക്കെ പെറുക്കാനൊക്കെയുള്ള വെറകുകളൊണ്ട്
ഉം
ഇവടെ ഞാന് മില്ലീ പോയി ചോയിച്ചപ്പം ഒരു കിലോയ്ക്ക് രണ്ട് രൂപായാന്ന് പറഞ്ഞു
ആഹ് ആഹ്
അപ്പം അത് ഓട്ടോ വിളിച്ച് നമ്മള് കൊണ്ടരികയൊക്കെ ചെയ്യണന്ന് പറഞ്ഞു ഇവിടെ എല്ലാർക്കും പൊതുവേ ഗ്യാസിന്റെ- പ്രശ്നൊണ്ട് അടുപ്പി തീ കത്തിക്കുന്നവര് കൊറച്ചേയുള്ളൂ ആൾക്കാര് എല്ലാരും ജോലിക്ക് പോകുന്നവരൊക്കെ ആയതുകൊണ്ട് ഗ്യാസാ കൂടുതല് ഉപയോഗിക്കുന്നേ
ആഹ് അപ്പൊ ഒരു കാര്യം ചെയ്താ മതി ഇപ്പോ ഒരു സിസ്റ്റം വന്നിട്ടുണ്ടല്ലോ കരണ്ടില് വെല്ലോം കൊടുത്ത് വെറകടുപ്പല്ലാതെ വരുന്ന അടുപ്പ്ണ്ടല്ലോ ഗ്യാസ് അടുപ്പ് പോലത്തേ കറണ്ട് അടുപ്പ് വരുന്നുണ്ട് ഗ്യാസ് ഉപയോഗിക്കാതെ അത് മേടിച്ചാ മതി അതാവുമ്പോ എളുപ്പാവും
ഉം അത് എനി ഏത് സൈസാ എന്തുവാന്നൊക്കെ ഒന്ന് അറിയണം നോക്കണം അല്ലേ തന്നെ- കറണ്ട് ബില്ല് ഒണ്ട് ഞങ്ങൾക്ക് നല്ലതായിട്ട് ആയിരത്തി എഴുന്നൂറ് രൂപയായി കഴിഞ്ഞ മാസത്തെ-
ഓഹ് കറണ്ട് ബില്ല് കൂടുതല് ഇതിന് കറണ്ട് അധിക ആവത്തില്ല അത്
ഉം ഉം
പിന്നെ അത്യാവശ്യൊക്കെ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും മറ്റേതിനെക്കാട്ടിലും എളുപ്പം അതാണ് അതിന്റെ ഗുണം
ആഹ്
ഇപ്പ എന്തായാലും നോക്കാം അതൊന്ന് കാരണം അല്ലാതെ വെറകടുപ്പൊക്കെ വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കി-
ആഹ് വെറക് അവിടെ ഇവിടെ അപ്പറ- ത്തൊക്കെ പോയി ഇച്ചിരി പറക്കാനൊക്കയിണ്ട് വേണെങ്കിലൊക്കെ ഉപയോഗിക്കാം
ആ ഞങ്ങടവിടെ ഞങ്ങള് വെറക് അടുപ്പ്‌ അല്ല ഗ്യാസിനാ ഫുള്ള് വെക്കുന്നേ
ഉം
എല്ലാർക്കും ഭക്ഷണം വെക്കണം എല്ലാം വെള്ളം വെക്കുന്ന എല്ലാം ഗ്യാസ് അടുപ്പില കുക്കിങ് ഒരു നേരായിട്ട് കൊറങ്ങണം അപ്പൊ ഒരു നേരം യൂസ് ചെയ്താല്- രണ്ട് നേരത്തെ കുക്കിങ്ങിന്റെ വ്യത്യാസം വരുമ്പഴേ-
ഉം
ഗ്യാസ് ഉപയോഗം കൊറഞ്ഞിരിക്കും കൊറച്ച് എനിക്കിവിടെ രണ്ടു മാസം നിക്കത്തില്ല ഒരു നാപ്പത് ദിവസം നാല്പ്പത്തഞ്ചു ദിവസം ആവുമ്പോഴത്തേന് ഗ്യാസ്- അങ്ങനെ
അനോ നാപ്പത്തഞ്ചു ദെവസം എനിക്കും കിട്ടത്തില്ല
ഓഹ് അല്ലെങ്കി പിന്നെ കഴിഞ്ഞ മാസം വെച്ചത് മാത്രം രണ്ടു മാസം കിട്ടി അത് ചെല കുറ്റികളുടെ പ്രത്യേകതയുണ്ട് പുതിയ കുറ്റി വരുവാണെങ്കിൽ പെട്ടെന്ന് തീരും ആ കുറ്റിക്കാത്ത് ഗ്യാസ് കുറച്ചേ കാണൂ
ആഹ പുതിയതാണോ പഴയതാണോന്ന് അറിയത്തില്ല എന്തായാലും ഞങ്ങക്ക് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു ഈ മാസം ഇപ്പ ഇപ്പ എന്നാന്ന് അറിയില്ല
പഴയ കുറ്റിയാണെലെ കുറച്ചൂടി ഈട് നിക്കത്തൊള്ളൂ
ഉം ആ
പുതിയ സിലിണ്ടറിലെല്ലാം വെള്ളം കൂടുതലും ഗ്യാസ് കുറവായിട്ടാ വരുന്നെ
ആ ആഹ
ആ അപ്പൊ അത് ശ്രദ്ധിക്കണം ഗ്യാസ് എടുക്കുമ്പോഴേ
അപ്പൊ ഗ്യാസ് കൊണ്ടുവന്നെന്ന് കഴിയുമ്പോ തന്നെ അടുത്തത് ബുക്ക് ചെയ്യണ ഈ ഒന്നര മാസം ഉണ്ടെങ്കിലേ
ഉം
ഞങ്ങൾക്കിവിടെ നേരത്തെ ഞങ്ങക്കും ബുദ്ധിമുട്ടായിരുന്നു ഗ്യാസ് മറ്റേ എനിക്ക് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ തീരുന്ന അനുസരിച്ച് വിളിച്ച് പറയത്തേ ഉള്ളായിരുന്നു
ഉം
അപ്പൊ എനിക്ക് ആര്
ആഹ നേരത്തെ ഞങ്ങക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ഞങ്ങക്ക് ഇപ്പോ ഇപ്പഴാ ബുദ്ധിമുട്ടായിരുന്നു നേരത്തെ ഞങ്ങക്ക് ഇഷ്ടം പോലെ വിറകൊക്കെ വെട്ടിയിട്ടാരുന്നു അതുകൊണ്ട് ഞങ്ങക്ക് ബുദ്ധിമുട്ടൊന്നും വന്നില്ല
ആഹ
എനിയിപ്പ വിറകടുപ്പ് അല്ലെങ്കിൽ മറ്റേഈ വിറകടുപ്പിന് പകരം മറ്റേ ഈ അറക്കപ്പൊടി ഇടുന്ന അടുപ്പ് അങ്ങനൊക്കെ ഉള്ളത് വരുന്നുണ്ട്
ആഹ നോക്കാം എന്നാന്ന്
ചിരട്ട ചിരട്ടയെ
ആ ചിരട്ടക്കൊക്കെ നല്ല വിലയായിപ്പോ ചിരട്ടക്ക് വില കയറി മുപ്പത് രൂപയാ ചിരട്ടയ്ക്ക് ഒരു കിലോ ഇതിനെ സ്ക്രാപ്പിന്റെ ആൾക്കാര് വന്ന് ചോദിക്കാറുണ്ട് ചിരട്ടയുണ്ടോന്ന്
ആഹ ആഹ ആഹ ഞങ്ങളുടെ ജോലി വരാനുള്ളതാ ഞങ്ങടെ ഇതുവഴിയും വരാറുണ്ട് അവര് ഒരു ചിരട്ടക്ക് ഒന്നാര രൂപ വച്ചായിരുന്നേ
ആഹ് ഇവിടെ ഒരു കിലോ മുപ്പത് രൂപ
ആ ഞങ്ങടെ ഇവിട വന്ന് ഒരു ചെരട്ട
ആഹ
അങ്ങനെ ഞങ്ങൾ ഇവിടെ ചെരട്ട നിറച്ച് വെച്ച് കൊടുക്കുവാ
ആഹ ഹ ഹ
പിന്ന അങ്ങനെയൊക്കെ നോക്കിയാലേ ചിരട്ടകള് കൂട്ട് വെച്ചിട്ട്
ആഹ് ചെരട്ടകളൊക്കെ ക്കൊത്തി കൂട്ടിയൊക്കെ വെക്കുന്നൊണ്ടിനി ക്ഷാമം മാറുന്നടം വരെയെന്തെങ്കിലുവൊക്കെ ചെയ്തല്ലേ പറ്റുവൊള്ളൂ എങ്ങനേലുവൊക്കെ ഉപയോഗി
ആഹ് അതെ അതെ അങ്ങനെ പിന്നേ ഇപ്പൊ എല്ലാട്ത്തും എപ്പഴും വെറക് കിട്ടത്തില്ലല്ലോ പണ്ടത്തെക്കൂട്ട് ന്നെ
ആഹ്
ആഹ അല്ലാ കഴിവതും ഭക്ഷ്ണങ്ങളൊക്കെ വെക്കുന്ന ഒര് നേരവായിട്ടൊക്കെ ഗ്യാസ് കൊറച്ചെടുക്ക അല്ലെങ്കി ബയോഗ്യാസിന്റെ നോക്ക്വോ
ആഹ് ബയോഗ്യാസിന്റെ നോക്കാൻ ഞങ്ങക്ക് വല്യെ ബുദ്ധിമുട്ടാ അതെന്നാന്ന് ചോയ്ച്ചാ സ്ഥലം കൊറവാ
ആഹ് അയ്ന് സ്ഥലവൊര്പാടൊന്നും വേണ്ട അത് നമ്മളെ അവര് ഇതല്ലേ കൊണ്ട് വെക്ക്ന്നേ പിന്നെ കുഴിയുവല്ല
നാല് സെന്റ് സ്ഥലവേ ഒള്ളു ഞങ്ങക്ക്
ആഹ് അത് മതി ബയോഗ്യാസിന്റേന് നാല് സെന്റ് സ്ഥലം മതി
ആഹ് അപ്പ നമ്മക്കതിലിടാനെന്തെങ്കിലും ഏഹ് വേസ്റ്റൊക്കെ വേണം അതുപോലെ നമ്മളീ ഒരു കുഞ്ഞ് നാല് പേര് താമസിക്ക്ന്ന വീട്ട്ലാവുമ്പ അ അത്ര വരത്തില്ല അല്ലേ വല്ല പശുവോ ആടോ ഒക്കെ ഒണ്ടെങ്കില്
ഇല്ലില്ല അങ്ങനെയൊന്നൂല്ല നാല് പേരൊള്ള വീട്ടിലെ ഗ്യാസ് ഏഹ് വേസ്റ്റിട്ട് കഴിഞ്ഞാല് നമ്മള് മീൻ വെട്ടുന്നായാലും കഞ്ഞി വെക്കുന്ന കഞ്ഞിവെള്ളോം കഞ്ഞീലെ വേസ്റ്റും അങ്ങനെ എല്ലാ പച്ചക്കറിയരിയ്ന്ന വേസ്റ്റ് എല്ലാ ഇട്ടാലും നമ്മളെ നാല് പേരുള്ളെട്ത്താണെങ്കി നമുക്ക് ഗ്യാസ് ഒരു മണിക്കൂർ ഉപയോഗിക്കാനൊള്ള ഗ്യാസ് അതീന്ന് കിട്ടും
എത്രാ അയ്ന്റെ റേറ്റുംതൊന്നും അറിയത്തില്ലല്ലോ അറിഞ്ഞാ നോക്കായ്ര്ന്ന് എന്തേലും ചെയ്യാര്ന്നു
അയ്യായിരം ആറായിരം രൂപയാന്ന് പറയണ കേട്ടെ എർണാകുളത്തെന്റെ സിസ്റ്റർ വെച്ചപ്പൊ
ആണോ
ആഹ് അത് തന്നെന്നാ പറഞ്ഞേ ആറായിരം രൂപ ആയെന്ന് അവരവ്ടെ അതാ ഉപയോഗിക്ക്ന്നെ അവർക്കത് വെച്ചവര് ഗ്യാസിന് പകരം ഇടയ്ക്കൊക്കെ ഉപയോഗിക്കും അവര് നാല് പേരേ ഒള്ളൂ അവർക്കത് അവരത് ഉപയോഗിക്കിച്ച്ട്ട് അവർക്കും കൊഴപ്പൊന്നുവില്ല
ആഹ് അപ്പവർക്കെന്തെങ്കിലും കാണുവായിരിക്കും ചേലപ്പം ആഹ്. ആടോ പശുവോ കോഴിയോ
ആടൊക്കെ നേരത്തെ ഒണ്ടായിര്ന്ന് ഇപ്പൊ ഇതൊന്നുവില്ല
ആഹ്
അവര് പച്ച പച്ചക്ക കൃഷി ചെയ്യുന്നേന്റെ വേസ്റ്റും വീട്ടിലരിയുന്നേന്റെം ആഹാര സാനങ്ങടെ വേസ്റ്റുവെല്ലാം ഇട്ന്നൊള്ളൂ വെള്ളവുവെല്ലാം ന്നട്ട് അയ്ന്റെ ആഹ് ന്നട്ട് ഗ്യാസ് എടുത്തിട്ടയ്ന്റെ വെള്ളവര് കൃഷികൾക്കുപയോഗിക്കും പിന്നെ വളവായിട്ട്
ആഹ് ആഹ് ആഹ്
അതോണ്ടവർക്ക
ആഹ് നോക്കാ എന്നാന്ന് വെച്ചാല്
അപ്പതൊന്ന് നോക്ക്യാ മതി കാര്ണം രണ്ട് സിലാൺ നമ്മളൊര് ആറ് മാസവെട്ക്കുന്ന സിലണ്ട്റിന്റെ പൈസ കൊട്ത്താവതി പിന്നെ നമുക്ക് സിലണ്ട്ർ കൊറേ നാള് ഈട് വെച്ച് ഉപയോഗിക്കാൻ പറ്റും
ആഹ്
എല്ലാരുവിപ്പൊ ബയോഗ്യാസ് ഇപ്പൊ പഞ്ചായത്തീന്ന് സബ്സീഡി കൊട്ക്കുന്നൊണ്ട്
ആഹ് നോക്കട്ടൊന്നന്വേഷിക്കട്ടെ എന്നാ എന്തോ ഏതാന്നെന്തേലുവൊന്ന് ചെയ്യണോന്നോർത്തിര്ക്ക്യാ ന്നാലായ്ക്കോട്ടെ ഞാൻ വിളിച്ചേക്കാം ശെരി
ആഹ്